സുഖം എവടെ ജ്
ഞമ്മൾ ഇവിടെക്കെ ണ്ട് എന്തൊക്കെഅന്റെർത്താനം എന്താ നല്ലത് എന്താ പരിപാടി പ്പോ
ഇപ്പ എന്താ നാട്ടുകൂടി ങ്ങനണ്ട്
ഏ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ലേ
പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ല
ആഹ ഹ എന്താ കളിയാണല്ണ്ടോ
ഏ കളിയാണാതെ
ന്ന് ങ്ങളെ ടീമിന്റെ കളിയല്ലേ
ഞങ്ങളുടെ ടീമിന്റെ കളിയാ ഇന്നലെ അർജന്റീന തോക്കുന്നതിനി തോറ്റില്ല
അയ്ന് ഇങ്ങളെല്ലാം അർജന്റീനനെ ഇതാ ക്ണതേ ഞങ്ങളെ മെസ്സി ത്തോള കാല ഞങ്ങക്ക് എന്ത് പേടി
ഔവൂ കളിൾക്ക് ഇന്നാണ് ഇന്നാണ് കളി കളി ഇന്നാണ് ഏയ്
അണ്ണനെ ങ്ങള് അംഗീകരിച്ചണില്ലേ
അംഗീകാർ ങ്ങൾ കൊട്
ഏയ് ങ്ങള് ഒരഗീകാരം അണ്ണന് കൊടുക്കണില്ല പിന്നെ ഇപ്പ എങ്ങനെ നിങ്ങക്ക് ഒത്തരുമ ഇല്ലാത്ത ടീ മാണ്ങ്ങള ടീം
ഞങ്ങളെ കൊത്തരുമജ് കണ്ടോളെന്റെ കളില്
നല്ല ഇക്കുറി ലൊരു ക
കപ്പ് ഇല്ല കപ്പില്ല കപ്പ് വാണ്ട
ആന്തേ
കപ്പ് ബേടെ ചക്കണ്ട് ഓൻ ബ്രസീൽ ഫാനാ
ആഹ്
അപ്പൊ കപ്പു ഓൽ
ഐ അയിന് നിക്കല്ലിങ്ങളെ അങ്ങനെ ഇജ്ജ് പ്പൊ ടെ നാട്ടില നമ്മള് നാട്ട്കെത്തില്ല മ്മള് നാട്ടിക് പ്പട് തെത്തും എന്താലും ഫൈനൽന്റുമ്പേ നാട്ട്കെത്തും
ആഹ ടുട്ടു ലരിലൊക്കെ റംമ്പുട്ടാഷ്ട്ട പോലെ ആഹ
എന്തത് തപ്പോ പത്ത് പണി എന്തെലുണ്ടോ
ലില്ലാ പ്പോ ങ്ങനെ നടകാണ്
ഏഹ
ആഹ അല്ലാ പണി ക
ഇപ്പോളുണ്ടോ അത എല്ലാരും പോയോ നാട്ടിന്ന് പോയോ
അല്ല വടെ നാട്ട്ത്തെ കൊർച്ച് ആൾക്കാരൊക്കണ്ട്
ആഹ-
ആഹ അറീല്ല പറയോ ഏഹ് താല. നല്ല ക്ലൈമറ്റാ. കൊടൂത്തി കക്കാട പോയൊക്കെ പോയാലേ.
ഉം ഞമ്മള് എന്തായാലും വരണണ്ട് ഞമ്മ ഇവിടെ ഒന്നും കൂടി പോണം.
അതെ.
ക്ലൈമറ്റ് ഇല്ല സ്ഥലം അട്ടപ്പാടിക്ക് പോണം.
ആഹ് പോകാം.
മ്മ് ന്ന്ട്ട് എന്തൊക്കെ?
എന്നിട്ട് എന്താ അങ്ങനെ പോണ് എന്തൊക്കെയാ അവിടത്തെ വിശേഷം?
ഇവിടുത്തെ വിശേഷം എന്താ ചെങ്ങായി ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലല്ല. കാരണം എന്താ വെച്ചാല് എന്താ ചോയിച്ചാ ഓരോ പണി രാവിലെ നീച്ച പണി വൈകുന്നേരം വരിക പിന്നെ കടന്നറങ്ങ. കളി ഉണ്ടെങ്കി കണ്ടത്തിലെക്കോവും പിന്നെ അങ്ങനെ ഓരോ പണിയായിട്ട് അങ്ങനെ പോണു.
ഓ ഇതിപ്പോ ഏതാ പഠിക്കണേ പഠി വർക്കില്ല
ഞാൻപ്പൊ പാർട്ട്ടൈം പണിം പടുത്തോ
ആ എവിടൊണ് പോ
ഏ
പ എവ്ടെേണ്
നമ്മള് ഇവടെത്തന്നെ ഉണ്ട് ദുബായില്
ദുബായ് ആ ഓക്കെ
അങ്ങനെ ഇജിപ്പം എന്താട്ടണേ
മർച്ചന്റെദേവി ഇങ്ങനെ പഠിക്കാൻ ഒരു താല്പര്യംണ്ട്
ആ നല്ലതാ
ഇങനെ നോക്കിയാണ്ട് നോക്കി നോക്കണം
ഹും ന്ന് എങ്ങനെ
അങ്ങനെ
ഉ നഞമ്മളെ നാട്ടിലിപ്പോൊ ഇപ്പൊ വേറെ ഒരാൾമാ ഉണ്ടല്ലേ നമ്മളപ്പം ഓന്റെ എന്താ പാട്
ഓന് ഇവിടെന്ന് തടി മിസൊ നടക്കണ്ട് കല്യാണം കഴിച്ചല്ല പ്രായേക്ക് പെണ്ണൊക്കെ തെരണ്ട്
ഹേ അങ്ങനെ ഓന്റെ ടീമ ഏതാ
ഓഹന്റെ ടീം ബ്രസീല് ഞാൻ പറില്ല നേരത്തെ കപ്പു വാണം
ആ ഏ എന്നാല ഫ്രാൻസിന്റെ കളിയുണ്ടോ മായൊക്കെ സുയ്പ്പാ സുയ്പ്പാക്കി ല്ലേ ചെർതായിട്ട് ഇന്നലെ എംബാപ്പ രണ്ടു ഗോളൊക്കെ അടിച്ചുകുണു ഏ കളി നാപ്പത്തി ത്തൊന്നാം മിനിറ്റില് കളി നിർത്തിച്ചോ തോണ് ണ്ട് നല്ല മഴ പെയ്തു ടുന്നല്ലേ
ആ ഞങ്ങളവിടെ രാത്രി പത്തരക്ക് ഇവിടെ നാട്ടില്
പ്രൊജക്ടർ ഇട്ടുകയല്ലേ പ്രൊജക്ടർ ഇട്ടുകയല്ലേ ഞാ എന്നോട് പറഞ്ഞേന്പ്പ ആരോ പിരിവക്കണ്ടായി
ഞാൻ ഇപ്പോഴും പൈസ കൊടുത്തിട്ടഒ ന്നില്ല
ഏ അല്ലെങ്കിൽ ജ് അന്നന്ന ഒരുര് നായിനയാണ്
അത് ഇന്ന് മിച്ചറും ചായയണവടെ ന്നലെ എറച്ചിയും പുളിം
ആ കണ്ടു വീഡോ കണ്ടുന്നലേ എറച്ചി പൂളിന്റേം.
ഉം നാളെ മന്തിയൽഫാമുമത്രെ.
ഏ? ഓരോ ഓരോ ദിവസം വരുന്നാ
ആ ബ്രസീലാരും മൊറോക്കോനായിട്ട് കാട്ടിയ കളിയെക്കെ കണ്ടാലും ഓര് ഫൈനലെക്കെത്തുന്ന് നിക്കൊരു പ്രതീക്ഷയില്ല.
ഓല്
ആ
അത് സി എം മില്ലേ നമ്മളെ എപ്പികാട്ടിത്തെ ആ വായികൊടുക്കട്ടെ.
ആ അതെ.
അപ്പ അങ്ങനക്കെയാണ് കാര്യങ്ങൾ.
മ് ന്നിട്ടെന്തെക്കെ?
ന്നിട്ട് എന്താ ഇപ്പൊ അമ്മട്ത്തൊരു പൾസർ വൺ ഫിഫ്റ്റിണ്ട്.
മ്
അപ്പോ അതങ്ങനെ കെയ്കാൻ പോവാ നിക്കാനെരു പ്ലാനിലാരുന്നു.
ആ
അയിലൊരുത്തൻ വന്ന് സുയിപ്പാക്കിപ്പങ്ങനെ ലോക്കായ് നിക്കാണ്. ഇക്കറായ്ക്ക ജ്നുപോന്ന്‌.
ഉം എന്തായ്ലുവേ നമ്മക്ക് ആ വെയിലന്ട്ടിയ മഴക്കെ അമ്മക്ക് കിട്ടിലേ ഏകദേശം മ്മ നാട്ടില്?
ആ അതൊക്കെട്ടി. ഇല്ലേ? മഴറയാനിപ്പന്താ ആകെ രണ്ടെണ്ണം മഴയല്ലേ പെയ്തിക്കണേ.
ഏ സആധാരണ ജൂൺ മാസത്തിലൊക്കെ നല്ല മഴ ഇണ്ടാവലുണ്ടല്ലോ? അവടൊന്നും കിട്ടീലേ?
മ്പടെ കമ്മിയാണ് അവടെങ്ങനെയാ മഴണ്ടല്ലോ?
ഇമ്പടെ മയണ്ട്.
ഇമ്പടെ എടക്കെപ്ലെലൊക്ക ഒരു മയ കിട്ടും ആ കിട്ടണ മയ നല്ല വെല്ല്യ മയാരിക്കും.
ഓ ഇവടെ ഒന്ന് ചാറി പോവാ അങ്ങനത്തെ മയളൊക്കെതന്നെള്ളൂ.
ഏ? അല്ല ഞാനൊരു കാര്യം അറിഞ്ഞു.
എന്തെന്നാവോ?
നാട്ടില് പോർച്ചുഗലിന്റെ കൊടിയും കട്ടഔട്ടും ഫ്ലക്സും ഒന്നും ആരും വെച്ചില്ല എന്നൊക്കെ
വച്ചിലെ വച്ചതാണല്ലോ
ഏ
അത് ഞമ്മളിപ്പോ ഫ്ലെക്സ് ച്ചേതു നൂറ്റി നാൽപത് അടീല് അപ്പൊ അയില് നമ്മളൊക്കെ ഓച്ചണ്ട് ക്ലച്‌ ക്ക്ണ മാര്യോന്നയ്ന് നിന്നീലെ അപ്പൊ കേശൊക്കെ ആയാല് പ്പൊ ഫ്ലക്സാണ്ട് ഒഴിവാക്കിയതാണ്
ഏഹ്
അതെ
ഉംഹ് അങ്ങനെ ഓരോ കാര്യങ്ങള് നാട്ടിലങ്ങനെ പോണ് ലേ
ന്നലെന്താ അവ്ട്ന്ന് വിശേഷെന്താ
ഇവ്ട്ത്തെ വിശേഷെന്താ അങ്ങനെ പോണു ഒര് ടൈംടേബിൾ പോലെ രാവിലെ നീച്ച അങ്ങനെ പോണു
ഓഹ് റിലേ ഷൻഷിപ്പൊക്കെന്തായി ബ്രേക്കപ്പായോ?
എവിടെ റിലേഷന്. ഇങ്ങളെ ഡിപ്രഷൻ അട്ച്ചണ്ടൊക്കെ കാലല്ലേ.
ഓഹ് അവ്ക്കൊരു റിലേഷൻ ണ്ടായിന്യല്ലോ പ്പോ പ്ലസ് ടു പഠിക്കുമ്പോ
തേയ് എന്ത് റിലേഷൻ ഞമ്മക്കൊരു റിലേഷനുല്ല ഉം നാട്ടത്താക്കെ ഫുഡൊക്കെ തിന്നാനു പുതിയാവാ
ആഹ് പെരെത്തൊക്കെ ഫുഡ് അടിപൊളിയാ
ഉം കൊതിപ്പിച്ചല്ലേ
ഇവിടെ നാട്ടില് ഒരുത്തൻണ്ട്
ഉം
ഓൻക്ക് ലൈസൻസൊക്കെ ഇണ്ട് പഷേ പെരീ ത്തോല് വണ്ടി കൊടുക്കൂല ന്നട്ട് തെറ്റി നടക്കാ
എന്താലേ
എന്താപ്പോ ഓലോടൊക്കെ പറയാലേ
ഉം ആഹ് അങ്ങനൊക്കെ പോണു ഓരോര്ത്തര്
അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി ആള്
ഉം ചെലവൊക്കെ എന്താട്ടുണപ്പോ?
ചെലവൊക്കെ എന്താ അങ്ങനെ പോണ്
വരുമാനുണ്ടോ?
വരുമാനല്ലേ
ഇല്ലലേ
അമ്മക്ക്
വരുമാനം ന്ന് പറഞ്ഞാ ഡെയിലി ഒരു മുന്നൂറുപ്യ ഇങ്ങനെ മറിണ്ട്.
ഏ ഞമ്മക്കൊരു വണ്ടി കിട്ടാല്ലെ വകുപ്പുന്ദൊ
വണ്ടിണ്ട്
വണ്ടി ഒരു വണ്ടി കിട്ടണം
നമ്മളൊരു
ഇപ്പൊ നമ്മളെടുതൊരു സി ബി പോളുണ്ട് കണ്ടീശൻ വണ്ടിയാണ്
മ്മക്ക് വാണ്ടത് ഇച്ച് വാണ്ടത് ഒരു ബുള്ളറ്റ് ആണ്.
ബുള്ളറ്റ് ആ ബുള്ളറ്റ് ഇഷ്ടം പോലെ ഏതാ വാണ്ടേ ക്ലാസിക്ക് അതോ ചാന്ദേടോ ഞാൻ തരു
ക്ലാസിക് എന്തിനാ ക്ലാസിക് പോരാ! സ്റ്റാൻഡേർഡ് വേണം
സ്റ്റാൻഡേർഡ് ആ ഇപ്പോ വാണ്ടേ
ഉം
പുതിയ മോഡൽ നോക്കണോ പയ മോഡൽ നോക്കണോ?
പഴയത് മതി പുതിയതൊന്നും വേണ്ട
പഴയത് പറഞാൽ പാർട്സൊക്കെ ഭയങ്കര വില എയ്കാരം കാരണം വണ്ടിപ്പോ ഒന്ന് ആക്സിഡന്റ് ആയാ പാർട്സ് കിട്ടാണ്ടാവൂല്ല
പിന്നെ ആക്സിഡന്റ് ആയാലല്ലേ
എന്ന എന്തായാലും ആവണല്ലോ
ഉം ഞാനെന്തായാലും അനക്ക് വിളിച്ചാട്ടോ ഏ ഞാനിപ്പോ ഇവിടെ ചെറിയൊരു തെരക്കിലാ അത് കഴിഞ്ഞ് ഇപ്പോ വിളിച്ചാട്ടോ
ഓക്കെ ആ ഓക്കെ